ആഹ് ഓക്കെ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം.
എന്താ പനിയാണ്.
പനിയാണോ അതെയോ ആ എപ്പ തുടങ്ങിയതാ.
നിം തലവേദനിം തൊണ്ടവേദനിം ഒക്കെ കൂടിയാണു വന്നത് പെട്ടെന്ന്.
അയ്യോ ആ അശുത്രി പോയില്ലേ.
പോയിട്ടില്ലേ വൈകിട്ടാണ് ഇപ്പ ഇത് തുടങ്ങിയത്.
അഹ് പോയില്ല എല്ലാരും കൂടെ പോരാണ്ടായിഞ്ഞില്ല എല്ലാരും ബടെ ഇണ്ടായിനി ഒക്കെ വന്നപ്പത്തിനു രാത്രിയായി.
ആഹ്
ആഹ് എന്താ അവട്ത്തെക്കെ പാട്
വേറെന്താ ഫുഡൊക്കെ കഴിച്ചാ.
ഇല്ല കൈക്കട്ടേച്ച് ട്ടിങ്ങനെ നിക്കാണ്
ആഹ് ആഹ് ആഹ് ങ്ങടെ കല്യാണം കഴിഞ്ഞാണോ?
യേ മൂന്ന് മക്കള്ണ്ട് പ്ലസ് ടു പഠിക്കണ മോളുണ്ട് അയിന്റെ മേലൊരു ആ ആൺകുട്ടിണ്ട് അതിന്റെ താഴെ ഒര ആൺകുട്ടിണ്ട്
ഹതെ ആഹ്
ഉം മൂന്നാള് ഹൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനതാ കോഴ്സ്
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെ പഠിക്കണെ
കോട്ടക്ക
കോട്ടക്കല് ആഹ് ആഹ് മോളേതാ എടുത്തക്കണേ പ്ലസ് ടു സയൻസൊ ഇളയാളോ? ഒന്നില് ഏറ്റവും ചെറുതാല്ലേ?
ആഹ് ആഹ് ഏറ്റം ചെർത്
ആഹ് ആഹ് പിന്നെന്ന വേറെന്താ വിശേഷങ്ങള്?
എന്താ നല്ല വിശേഷം
ഹും ഇവിടെ മൂന്നു പേരുണ്ട് മൂത്തത് ആൺകു ച്ച അവൻ നഴ്സിങ്ങിനു പടിക്ക്ണു തേഡിയറ് പിന്നെ രണ്ടാമ ത്തവള് പ്ലസ്ടുന് പഠിക്ക്ണു മൂന്നാമത്തെവള് എട്ടാം ക്ലാസ്സിൽ പഠിക്ക്ണു
അതെ ആഹ് ആഹ്
മൂന്നാളും വല്തായത
പിന്നെ മഴയൊക്കെണ്ടവിടെ?
ഓ ഇന്ന് എന്തോരു മഴ
ആഹ് ഇന്ന് ഇവിടെ ഭയങ്കര മഴയ ഇന്നലെയൊക്കെന്ന വെയിലായിരുന്നു ഇന്ന് ഭയങ്കര മഴയ ഇവിടെ
ആഹ് അതന്നെ ഒന്ന്ട്ട് തോർന്ന്ട്ടൊള്ളു ചെറുതായിട്ട്
ആഹ് ഇവിടെ ഇപ്പഴും ചെറുതായിട്ട് പെയ്തൊണ്ടിരിക്ക്ണ്ട്
ആഹ് ഇന്ന് ഇന്ന് ഫുള്ള് മഴന്നെ തോന്നുന്ന്ണ്ട് കണ്ടിട്ട്
ആഹ് ആഹ് പക്ഷേ ഇത്തവണ മഴ എന്നിട്ട് അങ്ങനെ വല്യ കാര്യയിട്ട്ല്ലേ മഴയൊന്നും പെയ്തില്ലല്ലോ
ആഹ് ആഹ്
ഉം വെള്ളം കേറിയ സ്ഥല ആണോ അവിടെ മഴയതാ ആഹ് അപ്പൊ കൊഴപ്പ ആഹ് ആഹ് ഞങ്ങക്ക് ഞങ്ങടെ അപ്പ്രൊക്കെ വെള്ളം കേറും ഞങ്ങള് കെടക്കുന്ന സ്ഥലത്ത് വെള്ളം കേറില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ മക്കള്ക്ക്ന്ന് എല്ലാർക്കും അവധി ആ പിള്ളേർക്ക്ന്ന് അവധിഅല്ലായിരുന്നൊ സ്കു
ഇല്ല്യ ഓൾക്കൊക്കെ ഇന്ടെയെന്നു
ആഹ് ആഹ് ആഹ്
ഉച്ചവരെണ്ടായി മോൾക്ക് ഉച്ച വരെ ണ്ടായിട്ടൊള്ളൂ അവിടെ എന്തോ എക്സാം ഒക്ക നടക്ക്ണ കാരണം
ആഹ് ആഹ്
ഹലൊ നാളെ നാളെ ചെറിയ ആൾ ക്ക്ണ്ട് പറഞ്ഞിന്നു ഇങ്ങനെ മഴെ യാണങ്കി ചെലപ്പോ ഇല്യാന്ന് പറഞ് മെസേജ്വരെക്കാരം
ആഹ് അടുത്ത കഴിഞ്ഞാണ് മൂന്നര് പഠിക്ക രണ്ട്പേരും പഠിക്ക്ണത് നടന്ന് പോണ ദൂരള്ളൊ
അഹ് ഉം
ഉം
വേറെ എന്ത
ഹലോ
വേറെന്തൊക്കെ ച്ച എന്താ ഇന്ന് രാത്രിക്ക്
രാത്രിത്തേക്ക് പ്രത്യേകിച്ച് ഫുഡൊ ഒന്നുല്ല രാവിലെ ഉണ്ടാക്കിയ തന്നെ രാത്രി കഴി ന്നത് ഒരു നേരം ഉണ്ടാക്കാണ്
അതെ അങ്ങനത്തന്നെല്ലോ ട്ത്തും ഇവിടെ തന്നെ രാവിലെ നെയ്ച്ചോറും കോഴിക്കറിം ഇണ്ടാക്കി അപ്പൊന്ന് വലിയ കുഴപ്പണ്ടായിനല്ലേ പിന്നെ ഇവര്ക്ക് ഒരപ്പാക്ക് ഭക്ഷണം കൊണ്ടപോണം അപ്പൊ ഞാത്ത ഇടെ കെസി ബിലാണ്
ആഹ് ആഹ്
അപ്പൊ ഇങ്ങ എത്തൂല ദൂര ചെങ്കര കൊളാണ് കിട്ടയിന്നത്
അപ്പൊ ഫുഡ് കൊണ്ട വല്ലേ
ആഹ് സന്നോളാം
ഉം ഉം
അപ്പ ആരൊന്നും കൊഴപ്പില്ലാത്തോണ്ട് ഇല്ല നമ്മള് വേറെ പോന്നത്
ല്ലല്ല അവര് അടുത്താണ് താമസിക്കണ
ആ അടുത്ത തന്നെ നോക്കിയാ കാണും
ആഹ് ആഹ്
ഉ വേറെ എന്തൊക്കെയന്നിട്ട്
എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ല അങ്ങനെ പോണ
ഇ നീടോളില്ലേ
ഓ
അടുത്തൊക്കെ വീടുകളോളില്ലയേ
അടുത്ത വീടുകളുണ്ട്
ആഹ് ആഹ്
ആങ്ങനെ
ഉം
തൊട്ടു ചേർന്ന് രണ്ട് വീടുകളുണ്ട് അപ്പ്ര ഇപ്ര ആയിട്ട് ഒത്തിരി വീടുകളില്ല എന്നാലും കുറച്ച് വീടുകളുണ്ട്
പ്പ അവരോ അച്ഛന എവിടെ
ആ ആര്
ഉം കുട്ടിയോള
ആ ഐക്ക അക്കക്ക് ഇക്ക ഇവിടെുണ്ട് കാറ്ററിങ്ങിന്റെ പരിപാടിയാ രാത്രി എത്രയാ പേരും രാവിലെ പോയിട്ട്
അതെ ആഹ്
ആ പിന്നെ വണ്ടി ഓടിക്കലണ്ട്
അതെ
ആ ശനിയാ ഞായറില്ലേ കൂടുതൽ പരിപാടികള ഉള്ളൂ ആഹ് അത് അല്ലാത്ത ദിവസങ്ങള് വണ്ടി ഓടിക്കും
ഒളിക്കല
ആഹ്
നിങ്ങളൊന്നും പോണില്ല
ഓ ഞാന് ജോലിക്ക് പോകണ്ട് ഇവിടെ അടുത്തന്നെ ഒരു ഷോപ്പില് ബില്ലടിക്കാൻ പോവണ്ട്
എടുക്ക് ഷോപ്പില കഥയിലോ അതെ ആ ആ ആഹ് ആഹ് പെറത്തിരിക്കണൊന്നില്ലല്ലോ ഇല്ല ഒന്നുംല്ല
ആഹ് ആഹ്
ഞാന് ബില്ലിങ്ങിന്റെതൊക്കെ പഠിക്കൊക്കെ ചെയ്തു. പക്ഷെ പോവാൻ പറ്റ്
പോവാൻ പറ്റില്ല പിന്നെ ഇളയെ കൊച്ച് ചെറുതാലോ അല്ലേ അതും കൂടെ വലുതായിട്ട പോകാൻ പറ്റുള്ളൂ ആഹ് ഞാനും മക് മക്കൾ വലുത പിന്നെ പോയി തുടങ്ങിയതല്ല അത് പോകാൻ പറ്റൂല അല്ലേ പിന്നെ വീട്ടില് നോക്കാ ആൾക്കാരാണ്
അതെ മോൻ പത്ത് മണിക്കാണ് മോനെ പത്ത് മണിക്കാ വണ്ടി വരും അവത് കഴിഞ്ഞാൽ എടുക്കും പോകൻ പാടില്ലല്ലോ പോണേ നേരത്തെ പോണ്ടേ
ആഹ് പോവാണങ്കിൽ ഒമ്പത് മണിക്ക് പോണം ജോലിക്കൊക്ക പോക്മ്പോ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂല്ലേ
അതെന്നെ അപ്പൊ ഞാൻ എവിട്ക്കും പോയി ട്ടില്ല. ഉം വേറെന്ത?
അതെന്നെ പിള്ളേരൊക്കെ ഇപ്പൊ ചോറൊക്കെ കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല ഞാന് ഇൻക്ക് വയ്യാത്ത കാരണം ഇങ്ങനെ ആഹ് കദളി ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവും
ആഹ് ആഹ്
മോളക്കൊണ്ട് കൊടിപ്പിക്കട്ടെ ചെറിയ അളപ്പിച്ചിട്ട്
അഹ് ആഹ് ആഹ് പിന്നെ വേറെന്താ സ്വന്തം വീട് എവിടെ അടുത്തു തന്ന്യാണോ?
ആഹ് ഹാ അടുത്തന്നെയാണ് കൊർച്ച് ഒരു ആഹ് അതിന് വല്ല്യ ദൂരോന്നൂല്ല
ആഹ് വീട്ടില് അവിടെ ആരൊക്കെണ്ട്?
അവിടെ ഞാനെന്റെ അങ്ങളാര് അനിയത്തി ഉപ്പ ഉമ്മ മരിച്ചു നല്ലാരും
ആരാ ഉമ്മച്ചി അവ്
ആഹ് ഉമ്മ മരിച്ചു മൂന്ന് വർഷായി ഉം നുമോണി
നുമോണി ആയിട്ടാ
ഉം
ആഹ് വീട്ട്ല് എനിക്കു മ്മച്ചിയില്ല എന്റുമ്മച്ചി മരിച്ചിട്ട്പ്പോ പത്ത് വർഷം കഴിഞ്ഞു
അതേ
ഉം ഇമ്മച്ചിക്ക് ഒത്തിരി പ്രായല്ലാത്തപ്പ തന്നെ മരിച്ചു നാപ്പത്തേഴ് വയസ്സൊക്കെ ആയപ്പോ തന്നെ മ്മച്ചി മരിച്ചോയി
ഇവടെ മ്മാക്ക് എത്രേ അയ്മ്പത്തെട്ട് വയസ്സേറ്റായിന്നൊള്ളൂ മരിക്കുമ്പം
ആഹ് മ്മച്ചിക്ക് ന്നാപ്പത്തേഴ് വയസ്സ് ണ്ടായ്രുന്നു മ് ന്ന് മ്മച്ചി ആഹ് മ്മച്ചിക് കേൻസറായ്രുന്നു
അതലേ ആഹ്
മ് ന്നാപ്പത് വയസ്സ്ല് അസുഖം വന്നു പക്ഷെ ന്നാപ്പത്തേഴ് വയസ്സ് രേം കൊഴപ്പൊന്നുംല്ലായിരുന്നു അൽ പിന്നേ പിന്നേ മെറ്റേ അസുഖം പ്പം അങ്ങോട്ടു ഇങ്ങോട്ടൊക്കെ പോവൂലോ മ് അങ്ങനെ പോയി
അതാണെ പെട്ടെന്ന് അങട്ടുംഇങട്ടും ബാധിക്കു
ഓഹ്
പെട്ടെന്ന് അങ്ങട്ടും ഇങ്ങട്ടുക്കെ ബാധിക്കുല്ലൊ അത്
ആഹ്
ന്നമ്മള് അറീല പെട്ടെന്നങ്ങട് സ്റ്റേജിയട് വണ്ണും റ്റൂ ഉം ഫോറൊക്കെ വരെത്തിയാ പിന്നെ പോയി
ആഹ് ആഹ്
ഉം
വാപ്ച്ചിണ്ട് വീട്ടില് ആങ്ങളമാര് കല്യാണം കഴിഞ്ഞേല്ലേ
ആഹ് കഴ്ഞ്ഞതാ അത് ഈ കടണ്ട് ചായക്കൊള്ള
ആഹ് ഇ ത്തയ്ക്കേണ്ട് ആഹ് അനീത്തിനെ കല്യാണം കയ്ച്ചെ നെ
ആഹ് കല്ല്യാണം കഴ്ച്ച് മ് ട്ടിളൊക്ക ണ്ട് കൊപ്പൊന്നുല്ല. വേറന്തൊക്കെ?
വേറെന്താണ്?
ഇങ്ങള് സൂർന്നനായോ?
ചോറ് ന്നാനാഈല്ല പിള്ളേരൊക്കെ ച്ചോറുണ്ടു.
ആഹ്
മ്
ഒര് എപ്പഴാ എപ്പഴാ വരാ? ഓരെ കൂ ഓരെ പ്പെ
ആഹ് ഇക്ക ഒമ്പത് മണി പത്തുമണിയൊക്ക കഴിയും വരുമ്പേ
അതേ
ആഹ് വണ്ടി ഓടിക്കാം പോലും കൂട്ആ ഫ്രൻസൊക്കെ ആയിട്ട് കൂട്ടാരൊക്കെ ആയിട്ട് അവർ പൊർത്തൊക്കെ സംസാരിച്ചി ന്ന്ട്ടാ വരുഒള്ളൂ ആഹ് നേരത്തെ വരുഒന്നുല്ല ഒമ്പത് മണി പത്തുമണി ആയിട്ടാ എന്തായാലും വരൊള്ളൂ. മ് അവിടെ എപ്പളാ വന്നത്ത്?
ഇവിടെ എത്തിക്ക്ണ് ര് അഞ്ച് മണിക്ക്. പെയ്യുല്ലോ പിന്നെ മഴൊക്കെ ഇണ്ടാവുബം വെഴ്കല്ണ്ട് ഇന്ന് വെഴ്കീട്ടില്ല.
ആഹ് ആഹ്
മ്
അപ്പ ന്നേരത്തെ ഇങ്ങള് ന്നേരത്തെ കെട്ക്കൊക്കെ ചെയ്യുല്ലേ ഒര് പത്ത്മണിആഉബത്തേ
ഇല്ലൽ ഒരു കളിഒക്കെ ഇണ്ടെങ്കി അതൊക്കെ കാണും ആയ്ച്ചേൽ ഞാൻ ചെൽപം കെട്ക്കും ഞാനും ചെറീതും
ആഹ് പിന്നെ മഴയൊക്കെ ആയതോണ്ട് ന്നമുക്ക് ന്നേര നേരത്തെ കിടന്നാലും ഉറക്കം വരും.
ആഹ് അതന്നെ ഇല്ലല്ലോ ഉം
ഇങ്ങളെ വീട്ടില് വേറെ ആരൂല്ല. ഇങ്ങളെന്നോളും ഇല്ലെ?
ആഹ് ഞങ്ങളത് മാത്രുള്ളൂ. ഞങ്ങള് വേറെ വന്നതാ. ഇക്കാടെ വീട്ടില് മൂത്ത മോന എന്നെ കല്യാണം കഴിച്ചെക്ക്ണ്
ആഹ് ഉം
ഉം ഞങ്ങളപ്പ മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോത്തേക്കും വേറെ പോയാർന്നു. പിന്നെ അനിയൻ കല്യാണം കൊച്ചയപ്പോഴത്തേക്ക് ഞങ്ങള് മാറിയായരണം.
ഞാനും വേഗം മാറി. ഞങ്ങൾ ഇപ്പോ പോവാതെ പോന്ന്ട്ട് പതിനൊന്നെ പത്ത് കഴിഞ്ഞു.
ആഹ്
പിന്നെ?
പിന്നെ പിന്നെ ആ എളയാ ആക്ക പേരുന്നാ കൊച്ചിന്റെ? ആഹ് ആ രണ്ട് ആണും ഒരു പെണ്ണു ആണോ?
അതെ
നടുക്കത്തെ പെങ്കൊച്ചല്ലെ?
ഏഹ്
സന ആഹ് നടുക്കത്തെയല്ലെ പെൺ കൊച്ച് ആഹ് ആഹ് പഠിച്ചോളൂ നന്നായിട്ട്?
ആഹ് കൊഴപ്പല്ല ആഹ്
നിപ്പോ പ്ലസ് ടു കഴിഞ്ഞട്ട്ന് എന്താ ചെയ്യ്ണ്?
ആഹ് സയൻസാട്ത്ത്ക്ക്ണ് ഇന്നായിക്കോട്ടെ പിന്നെ വിളിക്കണ്ട്
ശരി ആ ഓക്കെ ആ ഇമ്മേയ്